ആഹ് എന്നിട്ട് ബീച്ച് പോവുന്ന ഭക്ഷണം കയി ച്ചിട്ടൊക്കെയാ പോന്നത് തിരിച്ച് പോന്നപ്പം.
ആഹ് ഞങ്ങള് പിന്നെ രാത്രി അളിയങ്ക ഫുഡൊക്കെ വാങ്ങി തന്നു പിന്നെ. മന്തിയൊക്കെ കഴിച്ചിട്ടാ പോന്നെ.
ഇത് ഒരു രസാ കൂട അങ്ങനെ പോകുമ്പോ എല്ലാവരും പാട് കഴിക്കണത്.
ഞങ്ങള് അളിയങ്കാരൊന്നും ഇല്ല, ഞങ്ങള് കാത്ത് ഞാന്, അനിയ ഓള് പറഞ്ഞ് ആണുങ്ങളൊന്നും കൂട്ടാതെ നമ്മൾ പെണ്ണുങ്ങള് മാത്രം പോവാ അതാ രസം പറഞ്ഞു. ഏ ഞമ്മള ഇഷ്ടത്തിന് നമ്മക്ക് എപ്പ വേണമെങ്കിലും പോരാ ഓല് തെരക്ക് കൂട്ടുല്ലോ പോയാല്.
ആഹ് അതന്നെ അതന്നെ.
ഞങ്ങള് ഒരു പന്ത്രണ്ടരക്ക് പോയിട്ട് എപ്പഴാ ഏയരയിന് വീട്ട്ക്ക് എത്തിയപ്പോ.
ഏഹ് അപ്പഴ് എത്തിന്ലേ എയരാ അയപ്പത്തന് എത്തിന്ലേ, മ്
കയറീന് ബ്ലോക്ക് ആവും പറഞ്ഞ്.
ആഹ്
ആഹ് ഒരു രണ്ടരാകുമ്പോത്തന് ബീച്ചിലെത്തി, പിന്നെ മൂന്നണി ഏ രണ്ട് മൂന്ന് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കുട്ടികക്ക് ചാടി കളിക്കാൻ ടൈം കൊടുത്തണ്. പിന്ന അവിടെ മാത്രേ പോയിട്ടുള്ളൂ, പിന്നെ എങ്ങോട്ടും പോയില്ല.
ഞങ്ങള് നാലര അഞ്ച മണിയയപ്പോള അവിടെ മൂന്ന മണിക്കാണ് വിവിടുന്ന് പോയത് അഞ്ച മണി നാലര നല്ല വൈകുന്നേരം
അ
ബീനമടക്ക കട് പോറത്തക്ക ചല് ഉ ചാലിയത്തക്ക് ചാലിയത് ക്ക് പോയദ് ആ പ്പ അടു പോയി മീൻ കിട്ടും പറഞ്ഞ് കണ്ട് മീനൊെ മീനൊക്കെ അപ്പത്തന് സാധനം അവിടെ അടച്ച് വരവ് നിന്നക്കണ് ഇവിടെ നേരെ നേരെ ചാലിയത്ത് ബീച്ച പോയി അന്നാണ് ബോട്ട് കയറിയതൊക്കെ കുഞ്ഞാമി രണ്ട് വണ്ടിയിലാ പോയത് കുഞ്ഞാമയും കുഞ്ഞാമാൻ്ന്റെ മൂന്ന് മരക്കളും ഐക്ക് നാല് കുട്ടികളും
ഈ ചെറിയ കുട്ടികളെ ഒപ്പിക്കാനാണ് പണി
ആ ഇൻ്റെ വലിയ ആങ്ങൾക്ക് നാലെണ്ണവും ചെറിയ ആങ്ങൾക്ക് മൂന്നെണ്ണവും പിന്നെ ഞാനും പിന്നെമ്മയും അമ്മായിമ് അമായി മോളും ഞങ്ങളൊക്കെ പാട ഉ എ ഇല്ലന്റെ ബീച്ച് യെന്തത്‌ പോന്നല്ല ബീച്ചക്ക് ഞങ്ങളല്ല ഞടക്ക് പോണതാണ് പരണാണ്ട് ഓല പോകുന്നില്ല അങ്ങനെ പോകുന്നത് പിന്നെ രാത്രി പതിനൊന്ന് മണിയൊക്കെ അതിന് പത്തര പൈന്നര കെ ആയി ഇവിടെ എത്തുമ്പോം അവിടുന്ന് പോകുമ്പോൾ തന്നെ പിന്നെ കുറേക്കെ പോകുന്നു എല്ലാവരും പാടെ മന്തിക്കെ കഴിച്ച് അങ്ങനെ ഇവിടെ ഓടെ എത്തിയപ്പോള നമ്മളെ കൊട്ടുകാരെ അവിടെയൊക്കെ അവിടെവിടെ എത്തിയപ്പോം മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ എന്നന്നെവിടെ കൊണ്ടുവന്നാക്കി തന്ന് ഞാൻ ഇവിടെ ഇറങ്ങി ഓലൊക്കെ അങ്ങോട്ടും പോയി ഇന്ന ഇവിടെ വന്ന് കൊണ്ടും പോയൊക്കെ തന്നെയാണ് ട്ടോ ഈ പോണ വഴിയയതുകൊണ്ടേ ഓൽ ഇതില വന്ന് അങ്ങനെ ഞങ്ങള് ഉ
എങ്ങനെയൊക്കെ ഇടക്കൊക്കെ പോവണം നമ്മള ഈ കുട്ടികളൊക്കെ കൊണ്ട് നമ്മള് കുട്ടികള് ചെറുതാണ് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോത്തി നൊക്കെ കാലം കഴിഞ്ഞു പോകവും നിങ്ങള് പിന്നിം പോവലണ്ടെന്ന എനിക്ക് തോന്നണ
ആ ഞാന് ഞങ്ങള് ഞൻ പറഞ്ഞാത് ചെങ്ങാഴ്ചള കൂടെ ഞങ്ങള്ൾ പത്താം ക്ലാസ്സിന്റെ ബാച്ചിന്റെറെ കൂടെ
ആ
അങ്ങനെ ഞങ്ങള് മിനിയൂട്ടി പോയിന് വയനാട് പോയിന് പിന്നെ പിന്നെ ലേഡീസ് മാത്രം ബോയ്സ് ഞങ്ങളഒരു പരിഒലെ ഒരാളെ ക്ഷണിക്കും ഒരാളെ ക്ഷണിക്കും ഞങ്ങെന്തെങ്കിലും എന്തിന് വീട്ടിലാര വീട്ടിൽ കൂടയാണെങ്കൽ കവനൂരിള്ളതാണ്
ആനിങ്ങ നാള് പറഞ്ഞു ബാഗൊക്കെ കൊണ്ടുന്ന് പറഞ്ഞതോ
ഏ ഓനെ ഓന ഞങ്ങൾ മെയിന്റ ചെയ്യാനന്നന്നെ ല്ല ഓന് വേറൊരു സാധനാ ഓനെ ഞങ്ങളെല്ലാവരും ഒഴിവാക്കി ഓ ഞങ്ങ ഇനക്കാണ്ടി എനിക്കും പറഞ്ഞഞ് തരും അനാണ്ടി എനിക്കും പറഞ്ഞു തരുംഒന് തമ്മിൽ തെറ്റിച്ചാ നോക്കാണ് അതോ കൂടി ഓപ്പങ്ങനെ മെസ്സേ ച്ച് അയച് വരും പക്ഷെ ഞങ്ങളന്നും കൊറെ ആൾക്കാര് ബ്ലോക്കക്കിന് ഓനെ ഓനോട് അങ്ങനെരു ഏത്തുണ്ടയി റ്റല്ല ഒന്അങ്ങനെ ചെയ്തിട്ട്
ആ
അപ്പൊ മറ്റവന് മറ്റോന പറഞ്ഞാല് ഈ ഇതാണ് വൈദ്യരാണ് അവനെ എന്ത് കാര്യത്തിനും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ത് പറഞ്ഞാലും സഹായവും കാര്യമൊക്കെ പിന്നെ അങ്ങനെ പറയും നാളുണ്ട് മെസ്സേജ് അയക്കണ് മരക്കളോ മക്കളോ ഒക്കെ പ്രസവത്തിനുണ്ടെങ്കിൽ കൊണ്ടു വാട്ടോ ഇവിടെ ഞാൻ തുടങ്ങീനുട്ടോന്ന് പറഞ്ഞണ്ട് ഞങ്ങകേക്കെ മെസ്സേജ് ആയിക്ണ്ട് അ മരക്കളും മക്കളുംല്ലേ ഞങ്ങന്നെ വരാന്ന് പറഞ്ഞ് തമാസയാക്കി ഓവനെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അത് അത് കാവനൂർ വലിയൊരു വൈദ്യരാണോ അങ്ങനെ അവിടെ ഓന്റെ ച്ഛന് പേരുകെട്ടരു വൈദ്യരാ അതിന്റെ മോനാണ് ഒന് അപ്പം ഓനെ പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഓനെ അരിമ് ചെയ്തു ഇപ്പ എന്റെ ചങ്ങാഴ്ചകള കല്യാണം കഴിച്ചത് ഒ രണ്ടാൾ കാവനൊരുക്കാണ് ഒരാള ആ അങ്ങനെ കോർച്ച് അട്ത്തട്ത്ത്ക്കാണ് ഞങ്ങളെ ഓൻ ഓൻ്റെ നാട്ട്ക്ക് അട്ത്തടുത്ത്ക്കാ കല്യാണം കഴിച്ചേ അപ്പോ ഓരോ പ്പോ നറിം ഇപ്പോ ഒന്നും വാണ്ട ഇവട്ത്തെ രണ്ടാമത്തൊ നാത്തൂൻ്റെ മാപ്പള പോനയ്ട്ട് ഇതാന്ന് അങ്ങനെ എല്ലാരും ആയിട്ട് ഒരു ക കമ്പനി ആണോരാളാണ് ഓന്
ആഹ് പിന്നെ അങ്ങൻത്തെലൊപ്പം നമ്മക്ക് പോവാനും ഒരു ഇത്
ഉം അല്ല പോവൂല പോവാന് ആരപ്പും പോകൂല അത് ഞങ്ങള് പെണ്ണ്ങ്ങള് മാ അത് പോ പോവാച്ചാല് ചങ്ങാച്ചീൻ്റെ മോനേക്കാരം ഡ്രൈവറ് അല്ലെങ്കി ഓളെ നാത്തൂൻ്റെ മോന് അങ്ങനെ അങ്ങനെ പോവോള്ളു അല്ലാതെ പോവൂല അങ്ങ് എന്തേം എവിടെം കൂടുണെങ്കി അങ്ങട്ട് ഓനെ ഞങ്ങളെല്ല ഉച്ച സമയത്ത് ഓനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും അല്ലാതെ
ഇങ്ങളെ ഫ്രണ്ട്സാളൊക്കെ ഇപ്പം മക്കളൊക്കെ കല്യാണം കഴിഞ്ണ്ടാവുംല്ലേ
ഹേ മക്കളൊക്കെ കല്യാണം കഴിഞ് പേര കുട്ട്യാള് ഇ ണ്ട് ഇച്ചനെപ്പം പേര കുട്ടി ആയിനല്ലോ ഫി ഓം പെൺകുട്ടി ആണെങ്കി മോൻ പെൺകുട്ടി ആണെങ്കി ഇപ്പം ഒരു പേര കുട്ടി അല്ല ഇപ്പത്തെ അവസ്ഥക്ക് ഉം ഉം ആഹ് അങ്ങനെ പിന്നെ ഇന്റെ കല്യാണം മുന്നെ ഓ ചെലൊൽത് കയാ പത്താം ക്ലാസ് കഴിഞട് കഴ്ഞ്ണ് ഇൻക്ക് പിന്നെ രണ്ട് മൂന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇന്റെ കല്യാണം അങ്ങനെക്കെ അങ്ങനിം മാറ്റണ്ടാവോല്ലോ
ഉം ഉം
അങ്ങനെ മാറ്റക്ക്ണ്ട് അങ്ങനെ ഞങ്ങള് ഏതാലും പിന്നെ അങ്ങനെ പോവും പിന്നെപ്പ ഞങ്ങള് ഇവട്ന്ന് ഫേമിലി ബട് ന്ന് നാത്തൂമാര്, ഞാനും ഇന്റെ മാപ്പളീം, നാ ഇന്റെ രണ്ട് നാത്തമാരും മക്കളുയിട്ട് ഞങ്ങള് ഇവടെ പോയി തേക്ക് മ്യൂസിയം പോയി
ആഹ് നിലമ്പൂര്
ആഹ് അത് ഞങ്ങള് ബസ്സിന് പോയി അങ്ങനെ നമ്മക്കൊക്കെ പോകാ അമ്മള് ശ്രമിക്കായ്ട്ടാണ്
ഇന്റെ താത്തതാ ഓള കുട്ട്യാളീം കൊണ്ട് എടക്ക് ബീച്ച് പോവും അ ങ്ങനെ ഓളെ പണ്യാണ് ബസ്സിന് പോവാ ബസ്സിനും ഓള ഓള വ്ട്ന്ന് സ്റ്റാൻഡ്ന്നാണ് കയ്റ്യാ നേര വ്ടെ ബി കോഴിക്കോട് സ്റ്റാൻഡ് പോയി എർങ്ങും ങ്ങട്ട് അവ്ട്ന്ന് ഓട്ടോ വിൾച്ചാണ് പോവും അളിയാൻക്കാനെ വിൾച്ച ഒഴ്‌വ്ണ്ടാവൂല ഇയ്യ് പോയ് ക്കൊ പൈസക്കൊക്കെ ഞാന് ജീപേ ചെയ്തെരെണ്ട് റിം. അങ്ങനാണ് പോയാണ്ട് ഓളറ്യാ കുട്ട്യളിം കൊണ്ട് പോയാ അങ്ങനെ പൈസിം മൊട്ക്കൻണ്ടായ ബുദ്ധിമുട്ടില്ല.
ഉം ഈ ജിപെ ഇള്ളോണ്ടേ അല്ല ഒര് ഒര് കണക്കിന് ഇത്വാണ് ഉപകാര്വാണ് ഒരു കണക്കിനോക്കുമ്പോ ദോഷ അമ്മളെക്കൗണ്ടില് ഒര് പൈസി ണ്ടാവൂല്ല.
ആഹ് അന്ന് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ കൂടെ അളിയാൻകല്ല അളിയാൻക്ക യൗടൊ കച്ചോടത്തിലാണ് ട്ന്ന്ങ്ങള് ഫുഡ് കയിക്കാതെ പോവണ്ടട്ടോ ഞൊക്കെ വീട്ടിലെത്തുമ്പോത്തിന് ആകെ ക്ഷീണിക്കും. കയ്ച്ച്ട്ട് പൊയ്ക്കോള്യർഞ്ഞിട്ട് ഹോ ട്ടൽക്ക് ജീപെയ്തൊട്ത്തതാ ന്നട്ട് പിന്നെ ഓട്ടോ വിൾച്ച് ഞങ്ങളെ വീട്ട്ക്കൊരോ ട്ടോ കേറ്റിട്ട് ബസ്സില് പോണ്ട രാത്രിയർഞ്ഞ
ആഹ്
അങ്ങനെ ഓളു കുട്ട്യളെടക്ക് പോവും. ഓള്ങ്ങനെ പറിം വീട്ടില്ങ്ങനിര്ന്ന കാലം കയൊള്ളൂ നാളെ പോവാ നാളെ പോവാ റ്യനല്ലാ ധൈന്യകണ്ടെർങ്ങാ അപ്പാണ് പോവും പറിം
ഇന്റെ വെല്ല്യെ അദ്‌നാ ഓളതാ ഓളെല്ലോട്ത്തും പോവും ഒക്കൊര് അതൊരു വിഷയം തന്നെല്ലേ.
ഓക്കെര്ട്ടകുട്ട്യളാ പറിമ്പം ആൺകുട്ട്യേളാണ് ആറ് വയസ്. ഇല്ലെ രണ്ടെണണ്ട്.
ഓള് ഇന്റെ വെല്ല്യ നാത്തൂൻ്റെ മക്കളും ഒറ്റക്ക് പോവും കോഴിക്കോട്. ബീച്ചിലൊക്കെ ബീച്ചിലും കോഴിക്കോടും.
ഞാം പറ്യാ ഞ് വര് കൊർച്ചും കൂടെക്കെ വെൽതായ ഇൻക്കൊറ്റക്കും പോവൊക്കെയ്യ. അതിന് വേണം വീട്ടിലാരേം വേണം ഇവടെ ഉമ്മ ഉണ്ടാവുമ്പോളേ
ഉം അതല്ലേ അതേല്ലേ? അല്ല ചെറ്യ ചെറ്യ നാത്തും ഇഞ്ഞി വരുന്ന്ല്യേ വന്നിട്ടില്ലേ പെരുന്നാളിന്നും വന്നിട്ടില്ലേല്
ഇല്ലല്ല ഓള നാത്തൂന് ന്ന് പ്രസവിച്പ്പ പെങ്കുട്ടിയ.
ഏ ഏത് അ സുഖല്ല സുഖല്ലാതെ
ആഹ് ആഹ്
പ്പൊ സുഖല്ലാത്ത രണ്ടാമത്താണോ പ്രസവിക്കിണ് സുഖല്ലാത്തായരെ?
മൂന്നാമത്ത്
യി കാണ്ടോ
ആഹ് ഓളെ കല്യാണം കഴിക്കുമ്പോളെ രണ്ട് കുട്ടികളുണ്ടല്ലോ രണ്ടാക്കും ചെറിയ നാത്തൂന് മൂന്നെണ്ണായി ഇപ്പൊ വല്ല്യ നാ നാത്തൂന് മൂന്നാമത്തതാണ് പെങ്കുട്ട്യ രണ്ടാണ് ഒരു പെണ്ണുവായി പ്പൊ.
അല്ല ആ സുഖവില്ലാത്ത ടൈമില് വേറൊന്നും വയറ്റിലുണ്ടായില്ലയ്നൊ അയ്ന്
ഉണ്ടായിട്ടില്ലല്ലോ
ള്പ്പയ്ന് കൊഴപ്പൊന്നുല്ല കൊയ്പ്പൊന്നുല്ലാ ആ.. ഓളട്ത്താ.
അല്ല ഓളെ വീട്ടിക്ക് പോകും അവിടെ ഓളെ ഇളയച്ചി നോക്കാന്ന് പറഞ്ഞണ്
ഏ...
ഇന്നിപ്പോ ഹോസ്പിറ്റല ഇന്നപ്പോ പ്രസിച്ചട്ടുള്ളോ ഫോട്ടോ വിട്ടന്നിനി ഞാനുമ്മിം അത് നേക്ക്യാണ്ട് ഇങ്ങോട്ട് വന്നു ന്നാണ്ട് ങ്ങക്ക് വിളിക്കേനി
ഏ അങ്ങനെയണല്ലേ
ഉം ഓപ്പറേഷൈനി
ഊട്ടിൽ ഞങ്ങളങ്ങനെ പോയത് ഞങ്ങള് അതും രണ്ട് വണ്ടിക്കാ ഒരു വണ്ടി അല്ലാനും രണ്ട് വണ്ടിക്ക് റ്റെ അതുകൊണ്ട് ഞങ്ങള് സുഖായിട്ട് പോയി പോന്നിട്ടോ ഊട്ടിയില്
ആഹ്
പോര്ണ വയ്
ഊട്ടിയില് നമ്മള് ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട് ഞാൻ ഇതുവരെ ഊട്ടി പോയില്ല
ഊട്ടയിലോ ഒരുപാട് നേരം ഇരിക്കാണ്ട് ഞങ്ങളയ്ന് ഞങ്ങക്ക് പറ്റ്യ പണി എന്താ വാടത്തെ പറ്റിയതെന്തയ്ച്ചാല് ഇപ്പ മസ്സിനെഗുഡ വഴി ഊട്ടിക്ക് കയറ്റണില്ലോലോ അതിപ്പോ ഞങ്ങക്ക് അറിയി പക്ഷെ അതോടെ മൃഗങ്ങളെയൊക്കെ കണ്ടുട്ടോ ആ മാങ്കുട്ടും പിന്നെ ആനയും അങ്ങനെയൊക്കെ കണ്ടു അങ്ങനെയൊക്കെ ഒരുപാട് കണ്ട് കാട്ടുകൂടി അങ്ങനെ പോകല്ലെ
അത് ശരിക്ക് സംഭവം അങ്ങനെ അയ്ക്കൂടെ ഊട്ടിക്ക് പോവല്ലേ ഇങ്ങനെ കാണാം മസിനകുടി വഴി ഊട്ടി
ആ മസുനകുടി വഴി ഊ ട്ടി പോയി അവിടെ ബ്ലോക്ക് അവിടെ ലോക്ക് ലോക്ക് ആക്കിന്ന് തുറന്നരുല്ലാ പറഞ്ഞ് പറഞ്ഞ് റഞ്ഞ് പിന്നെ തിരിച്ചു പോന്നു എന്നിട്ട് പിന്നെ അതുകൊണ്ട് കൊറെ സ്ഥലം പക്ഷെ യാത്ര ചെയ്യലാണ് യാത്ര ചെയ്ത് കൊണ്ട് തന്നെ നല്ല സുഖായിട്ട് യാത്ര ചെയ്തു
കാർലേക്കാരം പോയല്ലേ?
ആ ഞങ്ങള് കാറിലും പിന്നെ മറ്റവന്റെടുത്ത് വല്യ വണ്ടിയാണ് എത്തപ്പയ്ന്റെ പേര് എന്തരു പേരുണ്ട്. ആയിരുവാണ് എതിന്റെ ആറ് എട്ട് സീറ്റ് എട്ടും പത്തൊക്കെ അല്ല ആ ഓന്റെ വണ്ടിന്റെ പേരെന്താ ഇൻക്ക് കിട്ടണില്ല വലൊക്കെ ങ്ങനെ ഇന്നോവന്റെ മാതിരത്തെ മറ്റേ വണ്ടി വേറൊരു വണ്ടി അങ്ങനെ ട്രാവലറോ ട്രാവലറല്ല ഇന്നോവൻ്റെ മാതിരി തന്നെ അതിന് വേറൊരു പേരുണ്ട് അത് അതിലാണ് വല്ല്യ ആങ്ങളൻ്റെ ര്ത്ത അത് സ്വന്തം വണ്ടിയാണ് മറ്റോ പിന്നെ ഇവിടെ വന്ന ചങ്ങായിമാരെ വണ്ടീന്നെ എടുക്കലാണ് ഓൽക്ക് ഓൽക്ക് എന്തേ പൈസ കൊട്ത്താ മതിയല്ലോ
ആഹ്.
അങ്ങനെ ഓല വണ്ടി ഓനന്നു ട്ടൊട്ത്തതാണ് അങ്ങനെ സ്വന്തായിട്ട് വീടുപണി
ങ്ങട്ട് പിന്നെ ഊട്ടിൽ എന്തൊക്കെയാ കണ്ടുങ്ങള്
ഊട്ടിയിൽ ആ ഫ്ലവർ ഷോ തീര്ണ ടൈമാണ് തീർന്നക്കണ്
ആഹ് അത് ചെയ്ലല്ല ഇണ്ടാവല്
വെ ആ അത് തീർന്നക്കണ് പക്ഷെ അവിടെ പരിപാടി കഴിഞ്ഞ് ഉം കഴിഞ്ഞിട്ടില്ല തീർന്നിക്കണ് ഓലെ ദിവസ് കയ്ഞ്ഞിക്ക്ണ് അയ്ന്റെ ബാക്കിങ്ങനെ എന്ത് രസോ അവിടുത്തെ ചെടികളൊക്കെ ഇങ്ങനെ കാണാൻ എന്താ എന്താണ്? ചെടികളോണ്ട് ഓരോതൊക്കെണ്ടാക്കി വെച്ചതേ
അതൊക്കെ പിന്നെ കയ്യുമ്പോടുത്ത് പോവേക്കാരല്ലേ?
ആ ന്നാ ശരിട്ടോ
ആ എന്ത ആരെ വന്നോ?